ഹലോ
കേക്കാവോ
ആ കേക്കാം
എന്തെടുക്കവാ
ഞാന് എന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കും
അതെയോ ആ ഞാനും ഇവിടെ ജോലില്ലാം കഴിഞ്ഞ ഇങ്ങോട്ട് വന്ന് ഒന്ന് കിടക്ക വായിരുന്നു ഉം ജോലിയൊക്കെ കഴിഞ്ഞോ
ആ കഴിഞ്ഞു കഴിഞ്ഞു
എന്തുവാരുന്നു സ്പെഷ്യൽ ആയിട്ട് വല്ലോ ഉണ്ടായിരുന്നോ
സ്പെഷ്യൽക്കെ ഇല്ലായിരുന്നു മീൻ കറി വെച്ചു പിന്നെ മാങ്ങ ക്കറി വെച്ചു പിന്നെ സ്പെഷ്യല് ആയിട്ട് ഒന്നും ഇല്ല ഉം അവിടെ എന്തായിരുന്ന് ഇവിടെ മത്തി
ആഹാ ഇവിടെ ഞങ്ങക്ക് വ വാള കിട്ടി വാള വാള മീൻ ഇറന്നില്ലേ നീളം ഒള്ള
ആ
ആ അത് കിട്ടി അത് പിന്നെ ഞങ്ങള് തേങ്ങാ പച്ചക്കറി വെച്ച് പിന്നെ അത് മീൻ വറത്തു തോരൻ വെച്ചു അങ്ങനെ ഇന്നത്തെ എല്ലാ ഒതുക്കി ഇനി നാളെ ഉം രാ യാ രാത്രി ജോലിയൊക്ക ഉണ്ടോ
ഇല്ല രാത്രി ത്തേക്ക്‌ന്ന പ്രത്യേകിച്ച് ജോലിയൊന്നുല്ല രാവിലെനെല്ലാം ഒതുക്കു ഉം
ഉം വർക്കെയാണോ
അല്ല
ആഹാ അപ്പൊ വീട്ടി ഹോസ്റ്റാണോ
അതെ ഹോസ്റ്റാണ്
അഹാ അപ്പം വീട്ടി ഇരുന്നൊണ്ട് എന്തേലും പരിപാടികളൊക്കെ ചെയ്യൂവൊ അതോ കൃഷി അങ്ങൻത്ത വല്ലോ ഉണ്ടോ
പ്രത്യേകിച്ച ഒന്നു ഇല്ല രാവിലെ കുഞ്ഞിനെ അങ്ങന വാടി വിട്ട് കഴിഞ്ഞാ വി ട്ടില്ല ജോലിയൊക്ക യ്ഞ്ഞ് പിന്നെ ഫ്രിയ ആ മോളുണ്ട്
ആഹാ എത്ര വയസുണ്ട്
മൂന്ന് വയസ്
മൂന്ന് വയസ് അങ്ങനവാടി പോന്നല്ലേ പോവോ മടിയില്ലാതെ അങ്ങൻ വാടിയിലോട്ട്
ആഹ് ഇപ്പൊ ആള് ഓക്കെയാണ് ഇപ്പൊ കൊഴപ്പൊന്നുല്ല കറക്റ്റാ ല്ലം പോന്ന്ണ്ട്
അതെന്താ നേരത്തെ മടിയായിരുന്നോ
ആഹ് അത് ബന്ധവായ്ര്നാള്
ആ ണല്ലേ അതല്ലേലും അങ്ങനെയാ അതെല്ലേലും എല്ലാ പുള്ളാരും ആഹ് ഇപ്പം എല്ലാ പുള്ളാരു എങ്ങനെ വീട്ടി ഇരുന്ന് വീട്ടിരുന്ന് ഉം രണ്ട് രണ്ടര വയസ്സിന് വീട്ടിരിക്കുവല്ല്യൊ അപ്പൊ ആരേം കാണ് എടു കു ന്നും ചെയ്യ്ന്നില്ലല്ലോ അപ്പൊ അങ്ങൻവാടിയിലോട്ട് പെട്ടന്ന് നമ്മള് ചെ കൊണ്ടാക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വീടിലോട്ട് വ ന്നൊക്കെ പറഞ്ഞ് കരച്ചിലും ബഹളൊക്ക തന്നായിരിക്കും പിന്നെ ഒന്ന് സെ ത്തായ്ട്ട് വര്ന്നടമ്മെരെ ഉള്ള ബുദ്ധിമുട്ടൊള്ളൂ അത് കഴിഞ്ഞ പിന്നെ വല്ല്യ ഉത്സാഹൊവായിരിക്കും പിന്ന അങ്ങോട്ട് പോവാൻ
ഞാനാണ് ഇപ്പൊ കൊഴപ്പൊന്നു ഇല്ലാണ്ട് പോന്ന്ണ്ട്
ഉം പിന്നെ ഒന്നൊർ അങ്ങനവാടി നമ്മള് ഇപ്പോഴേ വിട്ട് ശീലിപ്പിക്കുന്ന നല്ലതാ കഴിച്ച് നമ്മള് സ്കൂൾലൊക്ക ആക്ക്ന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമു ട്ടായിക്കും നമുക്ക് ഹ് കുഞ്ഞാണെങ്കി സ്കൂളു ആയിട്ട് അഡ്ജസ്റ്റ് എയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ഇപ്പൊ ഇവടെ ആവ്മ്പം കൊറേ അച്ചടക്കങ്ങളും കാര്യങ്ങളും അവരവര്ടെതായിറ്റ്‌ള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണെ അങ്ങൻവാടിന്ന് പഠിപ്പിക്കുവല്ലോ ഇപ്പം അപ്പം അതുകൊണ്ട് സ് സ്കൂളി പോവ്ന്ന ടൈമിലായിരിക്കും കൂടുതലും എളുപ്പം നമക്ക്
അതെ
വ്ടെ ഒരു മോനുണ്ട് മോൻ ഇതുപോലെ അങ്ങൻവാടി പോവൻ ഭയങ്കര കരച്ചിലായിരുന്നെ ഭയങ്കര ഭയങ് ങ്കര കരച്ചിലായിരുന്നു അന്നേരം വ്ടെ ന്നാലും കരഞ്ഞാലും ഞാനങ്ങ് കൊണ്ടാക് ക്കുവായിര്ന്ന് കാര്യൊവേ ഒരു ദിവസം നമ്മള് കരഞ്ഞ് വിടാതിര്ന്ന് കഴിഞ്ഞാ പിന്നെ ഇവർക്ക് അറിയാം നമ്മള് വിടത്തില്ല ഏ കരഞ്ഞ് കഴിഞ്ഞാ അവര കാര്യം സാധിക്കുംന്നറിയ അതുകൊണ്ട് ഞാൻന്ത കരയുന്ന സം പ്രത്യേകം ഞാൻ കൊണ്ട് വിടും അങ്ങ നേ ഇപ്പം അങ്ങൻവാടില് കൊറേ ദിവസം ബുദ്ധിമുട്ടുണ്ടായി അത് കഴിഞ്ഞപ്പോ പിന്നെ ഓക്കെ ആ ആള് പിന്നെ ഇപ്പൊന്നണ്ട് എൽ കേജിലോട്ട് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്‌ അതാ സുഖൊവാ അവ്ടുത്ത ആ ഒരു ചിട്ടാവട്ടങ്ങളും ശീലങ്ങളും കാരണം സ്കൂളി പോയിക്കഴി പോവുമ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടുല്ല സ്കൂളിലും ബുദ്ധിമുട്ടില്ല നമുക്ക് വീട്ടിലും ബുദ്ധിമുട്ടില്ല ആളെ സ്കൂൾലോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിട്ട് അം ഞാൻ കൊണ്ടാ വണ്ടീലാ കൊണ്ടാക്കുന്നെ
അടുത്തന്നാന്നോ
ആഹ് കൊറച്ചടുത്താ നടന്നു പോവണ്ട ദൂരവേ ഒള്ളൂ പക്ഷേ നമ്മള് വണ്ടിലങ്ങ് കൊണ്ട കുഞ്ഞല്ലേ ഇപ്പ അറിയത്തില്ലല്ലോ അത് കാരണം നമ്മള് അങ്ങ് കൊണ്ടാ ക്കുന്നെന്നെ ഒള്ളൂ പിന്ന കൊറ്ച്ചൂട കഴിയുമ്പ സ്കൂൾ ബസ്സിലോട്ട് ആക്കണം ഇയാക്ക് എപ്പഴും സ്കൂൾ ബസ്സിൽ പോന്ന വല്യ ഇഷ്ടവാ എപ്പഴും പറയും സ്കൂൾ ബസ്സി പോണം പോണോന്ന് ഞാൻ ഈ നമ്മളെ ഇങ്ങനെ കുഞ്ഞല്ലേ ഇപ്പഴേ ന്നെങ്ങനെ സ്കൂൾ ബസ്സിലാപ്പ ഒരു പേടി ഒന്നിച്ച ബസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്ക കട്ടറിലൊക്ക വീഴുമ്പോ കുഞ്ഞുങ്ങള് തെറിക്കോ അ അങ്ങനെയൊക്ക ഒള്ള ഒരു പേടി നമ്മട ഒരു പേടിയാണെ എന്നാ എല്ലാ പുള്ളരും സ്കൂൾ ബസ്സിലല്ലേ പോന്നത്
അതെ
ആഹ് അങ്ങനെ മിനി ഓണം ഒക്ക ആവുമ്പ ചിലപ്പോം സ്കൂൾ ബസ്സിലോട്ട് മാറ്റണോന്നും പറഞ്ഞിരി ക്കുവാണ് ഉം ഇന്നിപ്പ പോയി മൂന്ന് മണിയൊക്ക ആവുമ്പ ഇവിടുന്ന് പോവും
എഹ്
ആഹ് രാവിലെ ഒമ്പത് മണിക്ക് ചെന്നാ മതി ഒമ്പത് പത്തിന് ഒക്ക അവിടെ സ്കൂൾ ബെല്ല് അടിക്കുന്നത് അപ്പൊ അത് അൻസരിച്ച് വീട്ടിന്ന്‌ എറങ്ങ അപ്പൊ ഒരു എട്ട് അമ്പതൊക്കെ ആവുന്ന ടൈം അമ്മള് ഇവിടെന്ന് എറങ്ങത്തൊള്ളൂ
ആഹ്
ആഹ് അങ്ങനെ ഇ ഒരു റെയിൽ വേ ക്രോസ് ഉണ്ടേ ആ ക്രോസിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവിടൊണ്ട് അപ്പൊ ഈ ക്രോസ് എറങ്ങിട്ട് വേണം ന നമുക്ക് സ്കൂളിലോട്ട് പോവാ അപ്പൊ രണ്ട് ക്രോസിന്റെ നടുക്കായിട്ട് ഈ സ്കൂളും നിക്ക്ന്നത് അന്നേരം നമുക്ക് അവിടോട്ട് പോണ്ട ഒരു ബുദ്ധിമുട്ടില് നമ്മൾ ടൈം നോക്കിക്കൊണ്ടേ എറങ്ങത്തൊള്ളൂ ആഹ് ക്രോസ് അവിട നമ്മളങ്ങ് പെട്ടു പോവാ അവിടങ്ങ് നമ്മള് നിന്ന് കഴിഞ്ഞാലേ അത്രയും താമസിക്കുവല്ലയോ ആഹ് അങ്ങനെ പിന്നെ അവിടെ എങ്ങനാ കുഞ്ഞിനെ കൊ അടുത്താണോ അംഗൻവാടി
ആഹ് അടുത്താണ് കൊറച്ച് കൊറച്ചു പോണം എന്നാലും വണ്ടീല് കൊണ്ടു വിടും ആഹ് വണ്ടിയില് കൊണ്ടാക്കും
ആഹാ ആരാ കൊണ്ടാക്കുന്നത്
ഞാന്
ആന്നോ വണ്ടി ഓടിക്കാൻ അറിയാവോ ആഹ ലൈ ലൈസൻസൊക്കെ ഒണ്ടോ
ആഹ് ഒണ്ട് ഒണ്ട്
ആഹാ ഇനി എന്തോ വേണം ലൈ സൻസ് വേണം അല്ലെങ്കി നമുക്കിപ്പം ആ പോലീസ് പിടിക്കുന്ന കാലം അല്ലെ
ആ ലൈസൻസ് ഒക്കെ നീ എപ്പ എടുത്ത് വെച്ചാ കല്യാണത്തിന് മുമ്പേ സൻസ് ഒക്കെ എടുത്താരുന്നു
ആണല്ലേ
ഉം
ആഹാ എനിക്ക് ലൈസൻസ് ഇല്ല ലൈസൻസ് എടുക്കണം കുഞ്ഞിനേം കൊണ്ട് ഇവിടെ അടുത്തൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊ പോണത് ആ ലൈസൻസ് ഇപ്പം ആ ഓ അങ്ങ് മടിയാരുന്ന് അങ്ങ് പോവാൻ ഇപ്പൊ കൊണ്ട് കൊടുത്തതാ ഇയിന്റാ ആപ്ലിക്കേഷൻ എല്ലാം കൊണ്ട് കൊടു നിർത്തിയേക്ക ചിലപ്പ ഈ ഈ മാസോ ഈ മാസത്തിനകം നിർത്തിക്കൊണ്ട് ചിലപ്പോ ടെസ്റ്റിന് വിളിക്കുവായിരിക്കും ആഹ് എടു എടുക്കണം ഇല്ലെങ്കിൽ ശരിയാവതല്ലേ ഇപ്പം ട്രാഫിക്കും ഇപ്പോ പോലീസും എല്ലാം കൂടെ ഭയങ്കര മെനക്കേടായിക്കൊണ്ടിരിക്കും ഇപ്പ ഇവരെ എല്ലാരെയും കൊണ്ട്
ആണ് അതെ എടുക്കുമ്പോ രണ്ടും രണ്ട് ലൈസൻസും കൂടെ ഒരുമിച്ച് എടുക്കണം ടുൂന്റെ ഫോർന്റെറെയും ഇങ്ങട്ട് എടുക്കണം
ഓ ഫോറിന്റെ എടുത്തിട്ടൊന്നും കാര്യില്ല നമ്മളെന്തായാലും ഫോറ് ഓടിക്കത്തില്ല പക്ഷെ എനിക്ക് കറൊക്ക എന്ന് പറഞ്ഞപ്പോ ഭയം കാറ് ചുമ്മാതെ കയറിയാലേ എനിക്ക് ഛർദിക്കും ഛർദിലും തലവേദനക്ക പിന്നെ ഞാൻ ഓടിക്കും കയറുന്ന കാര്യം പിന്നെ പറയണ്ട സ്കൂട്ടറിൽ ഞാൻ ഇറങ്ങുമ്പോ തന്നെ അടുത്ത്തുടേ അടുത്ത് കൂടെ പോകുന്നവരെല്ലാരും മാറി ത്തരുന്ന രീതിയില ഞാൻ ഓടിക്കുന്നത് അപ്പൊ കാറിന്റെ കാര്യമാണ് പിന്നെ പറയണ്ട റോഡ് തന്നെ മാറത്തരേണ്ട അവസ്ഥയാനിക്ക് ആഹ അതുകൊണ്ടിട്ട് എനിക്കത് പേടിയാ പേടിയായത് കൊണ്ടിട്ട് ഞാാനങ്ങനെ ഓ അതൊന്നും വേണ്ട ഇപ്പൊ ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ
ആഹ പിന്നീട് നമുക്ക് എപ്പഴായാലും വേണെങ്കിൽ അങ്ങരം ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇതകുമ്പോ ഒരുമിച്ച് രണ്ടിന്റെ കൂടെ പേയ്മെന്റ്ങ്ങ് ചെയ്യല്ലോ
ഓ അത് ശരിയാാ പറഞ്ഞുകൂട്ട് ഒരുമിച് ആകുമ്പോഴത്തേക്ക് രണ്ടും കൂടെ കിട്ടിയനേ മരുന്ന് പിന്നെ നമ്മള് പിന്നെ ഫോർ വീലറിനൊക്കെ ആവുമ്പോഴത്തേക് അവിടെ പഠിക്കാനൊക്കെ പോവണ്ടായോ
ഉം ഓ അതെ അടുത്താണോ അടുത്താണോ പഠിക്കാൻ പോണ്ടത്
ആഹ നമ്മുടെ വീടിന്റെ അടുത്ത് തന്ന ഇതെല്ലാം
ആ അന്നേരം പിന്നെ കൊഴപ്പില്ലായിരുന്നല്ലോ പോയി പഠിച്ചായിരുന്നെങ്കല് നല്ലയില്ലായിരുന്നു
ആഹ നല്ലതാ പക്ഷെ പേടിയാ ഈ പേടി മാറാതെ എങ്ങാ നമ്മൾ അന്റെകത്തോട്ട് പോവാന്ന്
ഉ ഞാന് ഇതുപോലെയായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ എങ്ങനെയൊക്കോ പഠിച്ചെടുത്ത് ടെസ്റ്റ്‌ പോയപ്പോഴും ഭയങ്കര ടെൻഷൻ ഏ
ഡ്രൈവ് ചെയ്യോ എന്നിട്ടിപ്പം
ഇപ്പൊ കൊറച്ചു നാളായി ഇടയ്ക്ക് കാറ് ഓടിക്കുവായിരുന്നു ഇപ്പ എടുക്കുന്നില്ല കുറേ നാളായി
അതെന്തു പറ്റി പേടിച്ചിട്ടാണോ അതോ
ഇല്ല ഞാനത് ചെറിയ വണ്ടിയായിരുന്നു ഓടിചിക്കണേ അതങ്ങ് കൊടുത്ത് ഇനി അപ്പൊ ഇവിടെള്ള വണ്ടീല് ചേട്ടൻ നാട്ടിൽ വരണം അപ്പൊ പുള്ളി വന്നിട്ട് പഠിപ്പിക്കും അതൊന്ന് സെറ്റായി വന്ന വണ്ടി വല്യ വ ണ്ടി ആയോണ്ട് നമുക്ക് അങ്ങോട്ട് ബാലൻസ് കിട്ടത്തില്ല
അതെന്തേ എല്ലാ വണ്ടിയും ഒരുപോലല്ലേ ഓടിക്കുന്നത്
അല്ല എനിക്ക് ഞാൻ അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും വ്യത്യാസം വരുല്ലോ ഞാൻ ആ നേരത്തെ ഓടിച്ചു പഠിച്ചത് അ ഈ എന്താണ് സമസ്തിയറിങ് അല്ല
ആഹ് ആ ആഹ് ഓ ഓ അങ്ങനെ ഓ എനിക്ക് പിന്നെ ഇതൊന്നും പറയാന് അറിയാത്ത പോലും ഇല്ല ഇവിടെ കാർ വന്ന് കാറ് മാത്രണ് കാറിന്റെ ടയറൊ പറിം അതിന്റെ വേറെന്നും എനിക്കറിയത്തില്ല അങ്ങനെ പിന്നെ കാറ് ഓടിക്കുമ്പോ ആര് വരും കൂടെ
അല്ല ഓടിച്ചു കഴിഞ്ഞ പഠി
അല്ല കു കാറോ കാർ ഓടിക്കുന്ന ടൈമില്ലേ ഇപ്പൊ നേരത്തെ ഓടിച്ചിട്ടുണ്ടന്ന്റിഞ്ലെ അപ്പൊ ആരെങ്കിലുംക്കെ കൊണ്ടു പോക കൂടെ
ആഹാ അമ്മ അമ്മേം കുഞ്ഞിനെയും കൊണ്ടു പോവായിരുന്നു അല്ലെങ്കി അച്ഛൻ വരും എവിടെയെലും പോവാനാണെങ്കിൽ ഞങ്ങള് പോവായിരുന്നു ഇപ്പ അതിന്റെ കാറ് ഓടിക്കാതോണ്ട് രു ബുദ്ധിമുട്ടുണ്ട് എങ്ങോട്ടെങ്കിലും പോണങ്കിൽ കുഞ്ഞിനായിട്ടെ ദൂരോട്ടൊക്കെ പോ പോണങ്കി
അത് ശരിയാ കാഞ്ജനെ സ്കൂട്ടറെ പോകുന്നെ നെ കാട്ടി എളുപ്പത്തിൽ നമുക്ക് കാറേ പോവാൻ പറ്റുവല്ലോ അപ്പം കുഞ്ഞുങ്ങളൊക്ക ഒള്ള കൂടുതലും കാറൊള്ളതാ കാറ് പഠിചിരിക്ക നല്ലതാ കുഞ്ഞുങ്ങളേം കൊണ്ട് ഇപ്പൊ ഹോസ്പിറ്റലോട്ട് പെട്ടന്ന് ഒരു അത്യാവശ്യത്തിന് പോ ഓ ഇല്ലെങ്കി കുഞ്ഞുങ്ങടെ കാര്യ ത്തിന് പോവൊക്കെ ചെയ്യണ തന്നെ ആണേലും പ്പ നമക്ക് നമ്മടെ വീട്ടി പോണ എങ്കിലോ ആരേം നമുക്ക് ആശ്രയിക്കേണ്ട കാര്യം ഇല്ലല്ലോ വണ്ടീൽ എണ്ണ അടിചോണ്ട് നമുക്കങ്ങ് പോയാ മതി സുഖവായിട്ട് ഉം ആഹ് എന്തേ യാന എനിക്കങ്ങ് പേടിയ അങ്ങ് വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നേ അം വീട്ടിലൊക്കെ
പോണെങ്കി ഓ അത്ര നേരം കെടക്കത്തില്ലല്ലോ ഓട്ടോ വിളിച്ച് പോവുമ്പയെ
ആഹ് ഓട്ടോ വിളിച്ചു പോവുമ്പയത്തേക്കും ആഹ് അതെ അഹ് അതെ ഓട്ടോ ചാർജോ ഓട്ടോ ചാർജും ഇപ്പൊ കൂടി കൊണ്ടിരിക്കുവല്ല്യോ ഞാനിതുപോലെ വീട്ടിലാ വീട്ടില് പോവുന്ന സമയത്ത് ത്തെ ഓട്ടേലാരുന്നു പൊക്കോണ്ടിരുന്നെ പിന്നെ ഇപ്പൊ അങ്ങ് സ്കൂട്ടറിന്റെ എല്ലാം ഒരുവിധം ഓടിക്കാൻ തൊടങ്ങിയപ്പഴത്തേക്ക് ഓട്ടെ പോകുന്നെ നിർത്തി കാരണചാ ഇത്രയും പൈ എന്തിനാ വെറുതെ നമ്മള് വേസ്റ്റ് ആക്കുന്നത് അത് നമ്മടെ കയ്യി ഇരിക്കുവല്ലോ പിന്നെ സ്കൂട്ടറില്ലങ്ങ് വീട്ടിലങ്ങ് പൊക്കോളും അങ്ങ് കുഞ്ഞും ഫ്രണ്ടിലങ്ങ് നിന്നോളും
ഒറങ്ങത്തൊന്നു ഇല്ല
ഇല്ലില്ല അയാൾ ഇച്ചിരി ഫ്രണ്ടില് അങ്ങ് നിന്നി അയാൾക്ക് കാഴ്ചകളക്ക കണ്ട് ആസ്വദിച്ചിരി ക്ക്ന്ന വല്യ ഇഷ്ടവാ അപ്പൊ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നോളും
ആഹ്
ആഹ് അല്ലാതെ മറ്റേതിനെക്കാട്ടും നല്ല അല്ലേ ഇത്
അതെ
ഉം അതെ ശെരി എന്നാ കേട്ടോ ഉച്ചയായി ഞാൻ വല്ലോം കഴിക്കട്ട
ഉം ഓക്കേ എന്നാ